എന്നാ?
ഹലോ സുഖല്ലേ?
ഓഹ് ഹലോ?
ഹ് ഹലോ കേൾക്കുന്നില്ലേ? ഹലോ?
ഹലോ? ആഹ് കേ ആഹ് കേൾക്ക.
ആഹ് സുഖാണോന്ന്
ആഹ് ഞാൻ
ഹലോ?
ഹലോ കേൾക്കുന്നില്ലേ?
പറഞ്ഞൊ.
ഞാൻ ഞാ നിസ്കര്ച്ചേര്ന്ന്
ആഹ് ആഹ്. പിന്നെ എന്തൊക്കെ വിശേഷം.
പിന്നെ നല്ലതന്നെ. പിന്നെന്നെ മോള് ദേട്ക്ക്ണ്
മോളിവിടെ ഉണ്ട് ഇവിടെ ഊഞ്ഞാലാടുന്ന്.
ആഹ് പേട എംഗളികട്ടതല്ല
അഹ് എന്താ?
വീടിന്റുള്ളില്ലാവും. ഓ
ആ വീടിൻ്റുള്ളില് വീടിന്റുള്ളില്.
ആഹ്
ഹ്ഹ് മോനെന്തെടുക്കാ?
പിന്നെ എന്താ അറയാ പറഞ്ഞിണ്ട് ഉ സ്കൂൾ ഇതാക്ക തക്ക
ആ ആഹ് നാളെ ഹോളീഡേ
ആ ന മറ്റെന്ന ഇല്ല.
ആ ആ ആഹ്
ഉ വ
ഏഹ് മോനെന്തൊക്കെ ഫുഡൊക്കെ എങ്ങനെ പുറത്തുന്നൊള്ളതേ വീട്ടിലുണ്ടാക്കുന്നേ ഇഷ്ടം എങ്ങനെ? പ്പഴത്തെ കുട്ട്യെക്കൊക്കെ പൊറത്തുന്നുള്ള ഫുഡ് ആഹ് ആഹ്. ല്ല ഇപ്പഴത്തെ കുട്യാളൊക്ക പൊറത്ത്ന്നുള്ള ഫുഡാണ് കൂടുതൽ കഴിക്കുന്നത് അതാ ചോദിച്ചത്.
ആയിന് പോർത്ത്ന്നെങ്ങനാ പോർത്ത്ക്ക് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകാറില്ല.
ആഹ് ആഹാ
വീട്ടീത്തന്നെണ്
ഓ ഞാൻ പൊതുവേഒള്ള ഒരിതാണ് പറഞ്ഞത് പ്പൊ എല്ലാ കുട്യേക്കും അൽഫാമും മന്തി അതൂതൊക്കെമതി അതൊണ്ട്ന്നെ അവരെ ആരോഗ്യോം നശി ച്ചൊണ്ടിരിക്കല്ലേ?
ആഹ് ആബക്ക് സമൂ അ ഇമ വച്ച അങ്ങനാ പേടിച്ചു കൊടുക്കാറില്ല
ആ ആഹ് ക്ഷെ അതിന്റെക്കെ പ്രശ്നം ഞങ്ങള് നമ്മുടെ മക്കൾക്ക് ഇപ്പൊ കാണുന്നില്ലേ ഓരോ ഇങ്ങനെ പുറത്തുന്നുള്ള ഫുഡ് കഴിക്കുന്നതിന്റെക്കെ അല്ലാതെ ഈ ഹെൽത്തി ഫുഡ് കഴിക്കാത്തന്റെ ഓരോരോ ഇതുകളല്ലേ ഓരോ ജീവിത ശൈലി രോഗങ്ങളും അവർക്കെന്നും പണ്ടൊന്നും ഇങ്ങനത്തെ ഇതൊന്നും ഇല്ലല്ലോ എല്ലാരും വീട്ടിലുണ്ടാക്കുന്നഭക്ഷ ക്ഷണങ്ങളല്ലേ കൂടുതലും കഴിക്കുന്നേ
ഉം
ആഹ് വീട്ടില്ലെ എന്താക്കന്ന നല്ല ഹെൽത്തി ആയിരിക്കൂല്ല പുറത്തനിന്നും വാങ്ങണത് അത്ര നല്ലതൊന്നായിരിക്കൂല്ല
ആഹ് അതാണ് ഇപ്പ നമ്മളെ ഈ അടുത്ത് ഒരു ഒരു സ്കൂളില് കുട്ടികളെല്ലാരും കൂടെ ക്ലാസ്സിന്നന്നെ പുറത്ത്പോയിട്ട് ഫുഡ്കഴിച്ചു ഈ കുഞ്ഞു കുട്ടിളല്ല കുറച്ച് വലിയ മുതിർന്ന കുട്ട്യേള് ഒരു പ്ലസ് ടു ആ ആ ആ ഇതിലൊക്കെ പഠിക്കുന്ന കുട്ടി കുട്ട്യൾ പുറത്ത്ന്ന് പോയിട്ട് മന്തി കഴിച്ച് മന്തികഴിച്ചന്ന പറയുന്ന അവിടത്തെ ഒരു പ്രമുഖ കടേന്നാ കഴിച്ചത് മന്തിക്ക് പിന്നെ ഈ കുട്ട്യേക്കെല്ലാം അങ്ങ് ഛർദിയും വയറ്റ്ളക്കവും എല്ലാം ആയി എല്ലാരും ഹോസ്പിറ്റലിലൊക്കെ ആയി അങ്ങനെ ഒരു കുട്ടി മരിക്കുകയൊക്കെ ചെയ്തങ്ങനെ വലിയ പ്രശ്നമായി കടയൊക്കെ പൂ ട്ടൊക്കെ ചെയ്തായിരുന്നു
ഓ ഇവിടാ സാധനണ്ടായി മന്തികഴിച്ച് തന്നെ ഹോട്ടലിലെ ഫുള്ളന്നേ ഹോട്ടല് പോയി കഴിച്ചിട്ടോ
ആഹ് ആഹ്
മയനീസലെ മറ്റെ
ആഹ് അതാണ് പ്രശ്നം
ആഹ് അത്കഴിച്ചിട്ട് കുട്ടി മരിച്ചത്
ആഹ് ആഹ് ആ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുന്നുണ്ട് അപ്പം കൂടുതലും കുട്ട്യേക്ക് വീട്ടിന്നുള്ള ഫുഡ്തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധി ക്കണം എങ്കിലേ അവര് നല്ല ഹെൽത്തിആയിട്ട് ഇരിക്കുള്ളൂ
ആഹ് കുട്ടിൾക്ക് മാത്രല്ല വല്യഓൽക്കും അതന്നെയാണ് നല്ലത് വല്ലപ്പോയും കഴിക്കണ മാതിരി അല്ല ഡയ്ലി കഴിക്കണത്
അതാണ് വീട്ടിൽ വലിയവർക്കും അതാണ് നല്ലത് എല്ലാവർക്കും എല്ലാർക്കും അത് തന്നെയ നല്ലത് വീട്ടിലുള്ള ഫുഡ് ആവുമ്പോ നമക്ക് വിശ്വസിച്ച് കഴി ക്കാല്ലേ
ആവല്ലേനി എന്ത് ഇത് എന്ത് വെള്ളോണ ഇന്തേ വെളിച്ച എന്നന്നും നമുക്ക് അറിയില്ലല്ലോ
ആഹ് അതാണ് അതാണ് അവര് രുചിക്ക് എന്തൊക്കെ ചേർ ക്കോ നമക്ക് അറിയത്തില്ല
ആഹ് പിന്നെ രുചികൂട്ടാൻ ഓരോന്നൊക്കെ ചേർ ക്ക്ണതും നമ്മക്ക് കേടെന്നെണ് ശരീരത്തിന്
ആഹ് അതാണ് നമ്മ ക്ക് ആരോഗ്യ അല്ലേ നമുക്ക് ഏറ്റവും പ്രധാനായിട്ടുള്ളത് നമ്മള ജീവിതത്തിൽ അല്ലാതെ അതെല്ലാം ബാക്കിഎല്ലാം അതിന്റെ താഴെയല്ലേ വരുന്നുള്ളൂ
ആഹ്
നന്നായിട്ട് ഫുഡ ഒക്കെ ഉണ്ടാക്കോ
ആ കൊയപ്പല്യാ
ഏഹ് ഏഹ് എന്താ അവിടെ സ്പെഷ്യലെന്താ ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കണന്തോ
മന്തിയാണ് ണ്ടാക്കിയേ ഹലോ ഹലോ